കേക്കുന്നില്ലെ ആഹ് ആഹ് എന്താ വെറുതെ ഇരിക്കയാ
വെറുതെരിക്ക ഞാന് ഒരു കാര്യം ചോദിക്കണന്ന് വിചാരിച്ചിരുന്നു
അത്എന്തുവാ
നിങ്ങളുടെ നാട്ടിലെ ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയ എവിടെങ്കിലും പ്ലേസ് ഉണ്ടോ എന്തെങ്കിലും കാണാൻ പറ്റിയ
വൺ ഡേ ട്രിപ്പ് ആഹ് ഇണ്ട്ണ്ട് ഇവിടെ ഞങ്ങളെ നാ വീടിന്റെ കുറച്ച് അങ്ങോട്ട് പോണം എടയ്ക്കൽ ഗുഹ
ആഹ്ഹാ ഇടയ്ക്കൽ ഗുഹ ഫേമസ് ആണല്ലോ ആഹ് നമ്മള് പഠിച്ചിട്ടില്ലേ ഇല്ല ഇല്ല ഇല്ല
ഇതുവരെ വന്നീല്ല
ഇല്ല ഇതുവരെ വന്നിട്ടില്ല.
ഏഹ് എന്നാ ഇങ്ങോട്ട് വാ അ മ്മക്ക് ഇവിടെ എടയ്ക്കൽ ഗുഹേൽ പോവാ
എഹ് എഹ് എന്തൊക്കെയുണ്ടാവോ അവിടെ പൺ
അവിടെ നമ്മളെ എ നമ്മള് സ്കൂൾള് പഠിച്ചില്ലേ മറ്റേ ചരിത്രം ഉം മേ ചരിത്രങ്ങളും മറ്റേ ശിലായുഗത്തിൻ്റെ ഹെ ശിലായുഗത്തിലെ മനുഷ്യർ താമസിച്ച ഗുഹകളൊക്കെയാണ് അവിടെള്ളത്. പിന്നെ ശിലാലിഖി തങ്ങള് അതുപോലെ എന്താ ഉം അങ്ങനെയൊക്കെ പഴയ കാലത്ത് ആളുകൾ താമസിച്ചിട്ട അവര് ഈ ഗുഹെന്റെ ഏഹ് ഗുഹയിലൊക്കെ എന്താ പറയാ കൊത്തുപണികളൊ ക്കെ ചെയ്തിട്ടുള്ള ഈ മനുഷ്യരൂപങ്ങൾ അത് അതുപോലെ മൃഗങ്ങളെ ചിഹ്നങ്ങൾ അങ്ങനെക്കെല്ലേ ടെക്സ്റ്റിൽ ഇണ്ടായിരുന്നല്ലോ പണ്ടത്തെ സ്കൂളുകളിലൊക്കെല്ലേ ശിലായു ങ്ങള് ഉം ആഹ് അങ്ങനെ അങ്ങനെ ഈ ഗുഹകൾലൊ ക്കെ ഇവര് എന്ത് ചെയ്തിട്ട്ണ്ട് ഇങ്ങനെ ഓരോ മൃഗ മൃഗങ്ങളതും അതുപോലെ ഓരോ ചിഹ്നങ്ങളൊക്കെ അങ്ങനെ കൊത്തുപണി ചെയ്തു വെച്ചിട്ട്ണ്ട് അതെല്ലാം കാണാൻ പറ്റും പിന്നെ അവിടെ മ്മ് എന്താ പറയാ രണ്ട് വല്യ പാറേൻ്റെ എടേല് ഒരു വിടവ്ണ്ട്
ആഹാ
അത്പോൽ അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ എടക്കൽ ഗുഹാന്ന് ഇങ്ങനെ അറിയപ്പെടുന്നത് ആഹ് ആഹ് ആഹ് പിന്നെ സമയം അവിടെ ഏഹ് തിങ്കളാഴ്ച്ച ഇല്ലാട്ടോ തിങ്കളാഴ്ച്ച ലീവാ രാവിലെ ഒരു ഒമ്പതര മുതല് നാലര വരെ ഇണ്ടാവും
ഓക്കെ നമ്മളിപ്പോ ഒരു ട്രിപ്പായിട്ട് വന്ന് കഴിഞ്ഞാ നമുക്ക് ഒരു ദിവസം എൻജോയ്യേണ്ട ഒന്നും ഇണ്ടാവൂല്ലാ ല്ലേ
ആഹ് ഒരു ദിവസ്സെൻജോയ് ചെയ്യാന് പർഞ്ഞാ ഇവിടെ അടുത്തെന്നെ സ്ഥലങ്ങളെല്ലാണ്ട് ഇവിടെ ഏഹ് പോവുന്നുണ്ടെങ്കില് ഓൺലൈൻ ബുക്കിംഗ് ഇണ്ട് ടിക്കറ്റ് പിന്നെ ഏഹ് കാരാപ്പുഴ ഉണ്ട് കാരാപ്പുഴ ഇവിടെ അടുത്തെന്നാ കേട്ടിട്ടുണ്ടോ കാരാപ്പുഴ ഡാം
ഡാമാണല്ലേ
ആഹ് ആഹ്
ഓക്കെ ഓക്കെ
കാരാപ്പുഴേം ഇവിടെ അടുത്തെന്നെയാ വൺഡേ ട്രിപ്പിനൊക്കെ നമ്മളെ എടക്കൽ ഗുഹ അതുപോലെ കാരാപ്പുഴ ഇവിടെല്ലാം വന്നാ മതി മം പിന്നെ അവിടെത്തന്നെ റിസോർട്ട്ണ്ട്.
ആഹ് ആഹ് അല്ല നമ്മള് ഫ്രണ്ട്‌സ്സായിട്ടൊക്കെ വന്നാ
ആ ഫ്രണ്ട്സ് അവിടെ പിന്നെ പാർക്കുണ്ട് അതുപോലെ അണ ക്കെട്ടിന്റെ കാഴ്ചകളും അതുപോലെ എന്താ പറയാ വലിയ ഗാർഡൻ ഉണ്ട് അക്വേ റിയവും അങ്ങനൊക്കെ ഉണ്ടാവുമ്പോ നമുക്ക് ഫ്രെണ്ട്സ് ആയിട്ട് വരുമ്പോ നല്ല അടിപൊളി ആയിരിക്കും പിന്നെ ഫാമിലി ആയിട്ടും അതുപോലെ വരാം
ഉം മറ്റേ ഇത് നമ്മുടെ ഇടയ്ക്കൽ ഗുഹ ഇപ്പൊ ആർക്കിയോളജിക്കൽ റിസർവേയുടെ മീൻസ് അവരുടെ ഡിപ്പാർ ട്ട്മെന്റിൽ ആയിരിക്കുവല്ലോ അപ്പോ അല്ലേ
ആഹ് എടക്കൽ ഗുഹ ആ അത് തന്നെ
ആ ഓക്കെ ഓക്കേ അപ്പഴേ ആ കുട്ടികൾക്കും എല്ലാർക്കും പാസുണ്ടായിരിക്കും
ആഹ് ഉണ്ടാവും ഉണ്ടാവും
ഉം ഉം പിന്നെ അത്യാവശ്യം ഫുഡ് കാര്യങ്ങളൊക്കെ
ആ ഫുഡ് അവിടെ നമ്മള് പോകുമ്പോ തന്നെ അവിടെ എല്ലാ ഫുഡ് ഐറ്റംസ് നമുക്ക് കിട്ടും അവിടെല്ലാം ഉണ്ട് അല്ല അല്ല അവര് പ്രൊവൈഡ് ചെയ്യുന്നു അല്ല അല്ല അത് തന്നെ അവിടെ ഓരോ സ്റ്റോളും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് എന്താ നമ്മള് ഇപ്പ ഈ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോകുമ്പോ നമ്മളെന്താ ചെയ്യാം മറ്റേ ഉപ്പിലിട്ടതൊക്കെ അല്ലേ അധികം പേടിക്കുക ഉപ്പിലിട്ടത് പിന്നെ അവിടെ അവരെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാവല്ലേ അങ്ങനെ എല്ലാ ഉണ്ട് പിന്നെ ഹോട്ടലുകളുണ്ട് അവിടെ മേലെയറി പോണം നല്ലോ എന്താ റോഡാണ് അപ്പോൊ അവിടെ റോഡിന്റെ രണ്ട് സൈഡില ആട്ട് ഓരോ സ്റ്റോളുകള് അങ്ങനെയെല്ലാം ഉണ്ട് പിന്നെ ചെരുപ്പുകളും അതുപോലെ തൊപ്പി കുട്ടികൾ കുട്ടികളൊക്കെ കൊണ്ടു പോകുമ്പോൾരിക്കക്ക് അതൊക്കെല്ലാം ഇഷ്ടപ്പെടുക ഡ്രെസ്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ആ
ഏഹ
ഒരു പോ
ആഹ ടൂറിസ്റ്റ് ഏരിയ പോലെ തന്നെ ടൂറിസ്റ്റ് ഏരിയ തന്നെ ആാണ് എല്ലാവരും എല്ലാം ഈ പുറത്തുള്ള നാട്ടിൽന്നുള്ള എല്ലാരും അങ്ങനത്തെ ആളുകളാണ് കൂടുതലും പോകുന്നത് അതുപോലെ ഈ കാരാപ്പുഴല്ലണ ബേക്കൽ കോട്ട ഇവിടുന്ന് കൊറച്ചുണ്ട് ഞങ്ങളെ വീടിന്റെ ഇവിടുന്ന് കൊറച്ചുണ്ട് ഉ
ആണല്ലേ ഈ ഇടയ്ക്കൽ ഗുഹ അവിടുന്ന് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമാണോ
ആഹ ആഹ ബേക്കൽ കോട്ട എന്ന് പറഞ്ഞാ ബേക്കൽ കോട്ട എവിടെയാണ് അത് ഇടാ അല്ലല്ലോ ഉ
അതെവിടെ
ബേക്കൽകോട്ട വരനത് കാസർഗോഡ് ജില്ലയിലല്ലേ
ആഹ കാസർഗോഡ് ഓ ആമ്മക്ക
ആഹ കാസർഗോഡ് പറഞ്ഞാല് എന്താ അത് ബേക്കൽ കോട്ട കേരളത്തിന്റെ ഏറ്റവും വലിയ കോട്ടയല്ലേ അങ്ങനെയല്ലേ ഞാൻ അങ്ങനെ പഠിച്ച പിന്നെ കടലിനോട് ചേർന്ന്ടുക്കുന്ന ഒരു ഇതല്ല അതിറെ ആ എന്താ പറയാ നി നി താമ്മസിക്കുന്ന കടലിനോട് ചേർന്ന് എടുക്കുന്നതായിട്ടാണ് അങ്ങനെ എന്തൊക്കെയ ഉണ്ട്
ഉം ഉം ഉം
പിന്നെ കോട്ടയറെ എല്ലാ ഭാഗങ്ങളും ആ കടലിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്
ഓ ഇങ്ങനെ ഇത് ചെറുപ്പത്തിലൽ അപ്പോഴ എനിക്ക്ഞാൻ പോയിട്ടുള്ളതായിട്ട്ൊരു ഓർമ്മയുണ്ട്
അത് ഈ ടിപ്പു സുൽത്താന്റെ കാലത്ത് ാണ് അവിടെ എന്താ ആ അവരെ സൈനിക താവളായിരുന്നു
ആക്ക് ഉം ഉ ഉ ഉ ആ കണ്ടതായിട്ടൊ ഒരു ചെറിയൊരു വേഗമായിട്ടരു ഓർമ്മ ഇ ചെറുപ്പത്തി കണം പോയിട്ട്
അവിടെ നമ്മള് പോവാണെിൽ കാസർഗോഡ് ജില്ലൽ പോയിട്ട് അവിടെ എന്താ ഏ ആ പള്ളിക്കരയോ അങ്ങനെ എന്തോ ഒരു സ്ഥലംുണ്ട് അവിടെട്ടാണ് ഈ ബേക്കൽ കോോട്ട ഉ
ഉം ഉം ഉം ഉം ഉ
എന്താണേലും കാസർഗോഡിന ഒരു പതില പതിനാറോ പതിനേഴോ ആ പതിനാറ് കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും അങ്ങോട്ട്
ആണല്ലേ
അവിടെ ഫുൾ മതിലുകളൊക്കെയാണ് മതി അതിലുകള് അതുപോലെ നല്ല പ്രകൃതി ഭംഗിയ ആായിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് അവിടെ പോകുന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ടും അതുപോലെ ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ പോകാൻ പറ്റും
ഉം മറ്റേ ഇതില സിനിമല്ലേ റോജ
ആ് ആഹ
അതിലൊ ഒരു ഒരു സോങ്ങ്ങ്ങണ്ട് അവിടെല്ലേ
ആഹ ശരിയാ
ആ
അത് നമ്മളെ ഈ ടിപ്പു സുൽത്താന്റെ കാലത്തയുകൊണ്ട് എന്താ ഈ സൈനികരൊക്കെ വരുമ്പോ സൈനിക താവളല്ല അപ്പൊ അവിടെ ഓരോ ശത്രുക്കളൊക്കെ സമയത്ത് അതിനന് വേണ്ടീട്ട് വലിയ വലിയ ഇതില്ലേ എന്താ മതിൽ ും
ഉം ഉം ഉ ഉ
ശത്രുക്കളെ പ്രതിരോധിക്കാൻ വേണ്ടിട്ട് വലിയ വലിയ മതിലുകളൊക്കെയാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്
ക്കൽക്കട്ട ഉം
ആ പിന്നെ അവിടുന്ന് ഈ കടലിന്റെ എന്താ പറയാ കടലിന്റെ ഭാഗത്ത് അടുപ്പിച്ചാണ്ിത് ഉള്ളത് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കടലിലുള്ള കാഴ്ചകളൊക്കെ കാണാനൊക്കെ നല്ല അല്ല കാണാൻ പറ്റും പോയിട്ടുണ്ടെങ്കി അവിടെയോ അവിടെ ഏത് ടൂറിസ്റ്റ് പ്ലേസ് ഉള്ളത് എങ്ങനെ
കന്തൽപ്പാറയുണ്ട് പിന്നെ പാലരുവിുണ്ട്
ആഹ അ അത് പാലരുവിന്ന് പറഞ്ഞാല് എങ്ങനെയാ
വെള്ളച്ചാട്ടാ നല്ല പണ്ട് ഇങ്ങനെ പറയ വച്ചാല് ഇങ്ങനെ പാാലൊഴുകി വരുന്നത് പോലെ വെള്ളം ങ്ങന ഒഴെ വരുമ എന്നന്ന് പറയുന്നത് അത്ര ഫ്ലോയിൽ ഇങ്ങനെ നല്ല ഭംഗിയായിരുന്നു ഇപ്പ അത്രയൊന്നും സ്മൂത്ത്ായിട്ടില്ലെന്നാ പറയുന്നത്
ഈ പാല ഇത് കൊല്ലം ജില്ലയിലല്ലേ
ആഹ അതെ അതെെ ആഹ എന്തയന
അത എങ്ങനെയാ പാറക്കെട്ടിൽ കൂടെ വെള്ളമ ഒഴുകി വരുന്നതാ
ആഹ വെള്ളം ഇങ്ങനെ തഴയ ഒഴുകും അത് ജസ്റ്റ് ഇങ്ങനെ ഒരു അരുവി പോലെ ഇങ്ങനെ വരുന്നതാണ് അപ്പ ആ പാലറി പാലറി പാലറി
മഴക്കാലം മഴ ഉള്ള സമയങ്ങളിലൊക്കെ പോയാലോ അങ്ങനുണ്ടോ അങ്ങോട്ട് മഴയുള്ള സ്
നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും
ആഹ് ആഹ്
ഈ പ്രകൃതി ഭംഗി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ആഹ് ഈ വെള്ളച്ചാട്ടോ അതുപോലെ ആഹ് ആഹ് ആഹ് അല്ല ഈ പ്രകൃതി ഭംഗി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പോവാൻ പറ്റിയ സ്ഥല അല്ലേ അവിടെ
ആഹ് അങ്ങനെ ഇഷ്ടംപോലുള്ള സ്ഥലവുണ്ട് പിന്നെ ഒരു കായലിന്റെ തുരു ത്തുണ്ട് സാമ്പ്രാണികുടിന്ന് പറയും
ആ ആ
അവിടെന്ന്ച്ചാ കായാലിന്റെ നട്ക്ക് ഏ
ഒരു ദിവസം അങ്ങോട്ട് വരണം എന്നിട്ട് അവിടെല്ലാം പോയി കാണണം
ആ അതെ അതെ അതെ പോരെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വര്ന്ന്ണ്ട്
ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാ ന്നിട്ട് ഇവിടെ റിസോർട്ടിലൊക്കെ നിന്ന് ഇവിടെ എല്ലാ സ്റ്റൂറിസ്റ്റ് പ്ലേസും കണ്ടിട്ട് പോവാ
ഉം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരു വൺ ഡേ ട്രിപ്പ് ആയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന്ണ്ട് അപ്പ അത് പ്ലേസ് ഇത് വരെ അങ്ങോട്ട് ഇതായില്ല എങ്ങോട്ട് പോണം ഏ എന്നേച്ച എല്ലാവരും ഫാമിലി ആയിട്ടൊക്കെയാ വരുന്നത് അപ്പൊ ഒരു രുപാട് സമയം എല്ലാരും ജോലിക്കാരും എല്ലാം ആവുമ്പോ
ട്ട്ക്ക് വരുന്നെന്നാ
വയനാടത്തേക്കല്ലേ ആഹ് നോക്കട്ടെ ഞങ്ങക്ക് പറ്റുന്ന പോലെ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യ്ന്നുണ്ട് അത് ഒരു സ്ഥലം നല്ലൊരു ഡെസ്റ്റിനേഷൻ കണ്ടുപിടിച്ചിട്ട് ആ ഒന്ന് ഫിക്സെയ്യാന്ന് പറഞ്ഞിരിക്കയാണ്
പിന്നെ അവിടെ മഴണ്ടോ
ഇന്ന് മൊത്തം മൂടികെട്ടിയ അവസ്ഥയാര്ന്നു രണ്ട് മൂന്ന് ദിവസായിട്ട് വെയിലുണ്ടാര്ന്നു നല്ല വെയിലായിര്ന്നു ഇന്ന് രാവിലെ മുതല് നല്ല മൂടിക്കെട്ടി നിക്കുവ
ആ ആ
ഉം കാലാവസ്ഥ ഭയങ്കര മോശം ക്ലൈമറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്കും പ്രശ്നല്ലേ
ഇവിടെ മഴ ഇങ്ങനെ മൂടി നിക്ക്ന്ന്ണ്ട് പനിയും അയ്ന്റെ കൂടെ ആ ആ
പനി വന്നിട്ട് റസ്റ്റ് ഒക്കെ എടുത്തായിരുന്നോ ഹലോ ഹലോ ഹലോ കേക്ക്ന്നുണ്ടാേ ഹലോ